ആഹ് എന്താ പാട സുഖല്ലേ?
ആഹ് എന്താ വടെവസ്ഥ?
ആഹ് ഇവിടെപ്പോ മഴ വെയില് കാര്യം.
ഉം ഞാനിപ്പോ ഇങ്ങനെ. ഞാൻ ന്ന് ഇങ്ങനെ പൊറത്തുകൂടെ ഒക്കെ എറങ്ങിയപ്പളേ ഇവടെ മറ്റേ നമ്മളൊക്കെ കുളിച്ചിന്ന പൊയണ്ടല്ലോ? നമ്മള നമ്മള് ഇടക്കിടക്ക് പോയി കുളിച്ചീന ആ പൊയൊക്കെ ങ്ങനെ കണ്ടപ്പം. ള അന്നെ ന്ന് ഇങ്ങനെ ഓർത്ത് പോയി അപ്പ അങ്ങനെ വിളിച്ചതാ.
എന്താപ്പൊ പുഴക്കപ്പാട്?
എത്ര ആഹ് ഇപ്പൊ വെള്ളം വന്ന് ഇപ്പോ
അടിയൊഴുക്കൊക്കെ കൂടുതലാണ് മണൽ കോരല ഇല്ലാത്ത കൊണ്ട് നമക്ക് ഇങ്ങനെ കേട്ടിന്നു
ഉം
ആൾക്കാരിങ്ങനെ പറയണു പല ഗ്രൂപ്പിലൊക്കെ. കുറെ കാലമായി പുഴേക്കൊക്കെ വന്നിട്ട്
ഉം പൊയൽ ഇപ്പോ ഭയങ്കര വെള്ളാണ്. പിന്നെ നമ്മുക്ക് വല്യ ഇത് അറങ്ങാന ഇപ്പോ ഇപ്പ ആൾക്കാരൊന്നും ഇല്ല നമ്മളൊക്കെ പണ്ട് ഇതാക്കിന് ഓർമ്മുണ്ട നമ്മള് ഇവിടെ തന്നെ തോട്ടില് നമ്മള് തോട്ടിലൊക്കെ പോയാൽ തന്നെ നമ്മള് മുങ്ങണ വെള്ളോക്കെ ഇണ്ടായിരുന്നു ഒരു കാലം
ആഹ് ആ മറ്റേ പ്ലാവ്ലാൽ മരത്തെ മേലെകറിയിട്ട് ചാട് അ ഓഹ്
ഉം ഇപ്പൊക്കെ അവിടെ പോയോക്കെയ നമ്മള് മുട്ടിന്റെ അല്ലെങ്കി അരിന്റെ അത്ര വെള്ളം വരുന്നുള്ളൂ കാരണം ഫുള്ള് മണലയിക്കാണ് താഴത് തോട്ടിലൊക്കെ ഇങ്ങനെ ആയോണ്ട് തന്നെ ഇപ്പൊ തീരെ ഒന്നും ഇല്ലാത്തമാതിരി യായിക്കാണ്
ഓഹ്
ഇനിയ എന്നന്നെ അങ്ങോട്ട് ഈ വരുന്ന ഉണ്ടോ ഞങ്ങട്ട്
ആഹ് ഞാനിനി ഒരു മാസം കൂടി കഴിയും വരാന് ഇവിടുത്തെ ലീവൊക്കെ റെഡി ആയിട്ട് അടുത്ത മാസ
വേഗം എന്താന്നറിയില്ല വളറെണ്ടെങ്കി നമുക്കൊന്ന് പോയോക്കണം.
ഉം അടുത്ത മാസൊക്കെ ആവുമ്പോത്ത് ന് റെഡി ആവട്ടെ ഇവിടെ മൊത്തം കൊളം മാരിയുള്ള ഒരു സെറ്റപ്പ പക്ഷെ അത കുളിക്കാൻ അത്രങ്ങട്ട ശരിയല്ല ഈ ആൾക്ക ഒരു മീനൊക്കെ വളർത്താൻ വേണ്ടീട്ട്
ഉം ഇപ്പെന്താ ജോലി.
ഇപ്പൊ ഇങ്ങനെരു ജോലിയായിട്ടില്ല എന്നാലും ചെറിയൊരു സ്കൂളിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചിട്ട് അങ്ങനേക്കങ്ങനെ പൂട് നല്ല പോലെ നോക്കണം ഇതിപ്പൊരു താൽക്കാലികായിട്ട്.
ഉം ചെറിയൊരു പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ്ട്
അതെ അതെ അതെ
ഉം ഉം
ചെറിയൊരു ക്ലാസ്സിൽ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുക അതൊക്കെയാണ് ഇപ്പോ പരിപാടി
ഉം
പൊതുവെ ഇപ്പോ വെള്ളപ്പൊക്കത്തിന്റെ ആ ഒരു അവസ്ഥൊക്കെ തോന്നലുട്ടപ്പോ വെള്ളം കൂടുതലാ
ഏയ് വെള്ളപ്പൊക്കത്തിന്റെ അവസ്ഥ ഒന്ന് എന്തായാലും ഇപ്പോഴൊന്നും വരില്ല അതൊ നമ്മള് രണ്ടായിരത്തി പതിനെട്ടില് നടന്നരുന്നല്ലോ
ആഹ് അത് നല്ല രസേരുന്നല്ലോ നമ്മള ഉപ്പേയിരുന്നല്ലോ അപ് ഇതൊക്കെ ഇണ്ടാക്കി പൈപ്പ കൊണ്ട് തോണിക്ക ഉണ്ടാക്കി അതില് കയറും നാലാള് കേറിയ താവും.
അതേമാരി വിദ്യാലയങ്ങളൊക്കെ അവധി വന്നപ്പോൾ നല്ല ഉഷാറായി നമ്മളിങ്ങനെ ആസ്വദി പക്ഷെ കൊറേ കൊറേ വീട്ടുകാരിക്ക് അതൊരു സംഘടകരമാവും ചെയ്തു.
ആഹ് എനക്ക് ഓർമ്മയില്ലേ ഞങ്ങളെ തറവാട്ടിലൊക്കെ വെള്ളം കേറി
ആഹ് ത്തറവാട്ടിലും കയറി പക്ഷെ വല്ലാതെ അങ്ങട് കേയറിട്ടില്ല ഈ താഴെ ഇങ്ങനെ കാലു ചവിട്ടുന്ന ആ ഭാഗത്ത് കൂടി ഇങ്ങനെ
എന്നിട്ട് അല്ല നമ്മളെല്ലാരും കൂടി പോയിട്ട് എല്ലാ പേരും ഇങ്ങനെ റെഡി ആയി കൊടുത്തിരുന്നല്ലോ.
ഉം ഉം
അതൊക്കെ നല്ലരു എക്സ്പീരിൻസ് ഏര്ന്നു
ഉം
അതായത് സാധനങ്ങളൊക്കെ മേലെ കേറ്റ്ണ്, തിലെടക്ക് തായേ പോക്ന്ന സാധനങ്ങളൊക്കെ മേലെ കേറ്റ്ണ്. അടുത്തത് തായേ പോണ്
തൊക്കൊര് നൽ
ആഹ് ഒര് പശ്ശെ ക്ലീനിങ്ങിന്റെ ടൈമില് പിന്നെ മറ്റ് റ്റേ ടീമന്ന് ഞമ്മള് വെർതേ നോക്കിക്കാനട്ടാണെങ്കിലും അവളൊക്കെണ്ടായിന്
ഉം തേമാതിരി പല സ്ഥലത്തും നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മഴയും ഈ വെള്ളപ്പൊക്കൊക്കെ വന്നന്ന് നല്ല രീതിൽ തന്നെ ഉണ്ടായിരുന്നു. അന്നൊക്കെ ട്ട് തിലേറെ വല്യ രീതിയിലാണ് ണ്ടായി
അതെ ഞമ്മളെ മറ്റേ സ്ഥലത്ത് ആ സാനങ്ങൾ ഒറക്കുമ്പൊ പാമ്പൊക്കെ ചാടിയെ ഓർമ്മണ്ടോ
ഔഫ് എന്നിട്ട് എമ്മാതിരി ഓട്ട ഓടിയത്
ആഹ് അതെന്ത നല്ല വിഷ ള്ളാമ്പ എന്തൊക്കെ പറഞ്ഞിണ്ട് നാട്ടുകാരൊക്കെ പിടിച്ച് തീരുമാനമാക്കി മറ്റേ അന്ന് കൊറേ ആൾക്കാര് പറഞ്ഞിന്നല്ലോ പൊഴേ ഞമ്മളാ ആ ര് പുഴേക്കങ്ങട്ട് കുളിക്കാൻ പോയിറ്റ് പോയപ്പോ ഞമ്മളെട്ത്ത്ക്ക് ഇങ്ങട്ട് വന്ന്ക്കാണ്ന്നൊക്കെ പറഞ്ഞ്ട്ട്
അക്കൊർമ്മണ്ടോ ഹലോ പിന്നെ മറ്റേ സംഭവം ഓർമ്മണ്ടാ ഞമ്മള് എല്ലാരും കൂടി പോയി
മറ്റേ ചോക്കോണ്ട് ഇങ്ങനെ വരക്കും റോഡ്മ്മേ ത്ര വെള്ളത്തി. പിന്നെ, കുറച്ച് കഴിയുമ്പ അത്ര വെള്ളം എത്തി എന്നൊക്കെ പറഞ്ഞിട്ട്